മഴയ്ണ്ടാ
ഹലോ
മഴയ്ണ്ടാ കേക്കാവോ
ആഹ് കേക്കാടി കേക്കാ മഴയുണ്ട് മഴയുണ്ട് മഴ ചാറ്ന്ന് മഴ ചാറ്ന്ന് അല്ലടി ചാറ്ന്ന് ജസ്റ്റ് ചാറിക്കൊണ്ടിരിക്ക്‌ന്ന് രാവിലെ തൊട്ടേ ചാറ്ന്ന്
ഉം ഇവിടിപ്പ നിന്ന്
വെലുതായിട്ടൊന്നും പെയതില്ല രാവിലെ തൊട്ട് ഒരു ചാറ്റൽ മഴ പോലെ ഇങ്ങനെ നിക്ക്‌കാ
ഓ ഇവിടെ ഭയങ്കര മഴയായിര്ന്നു രാവിലെ തൊട്ട്
ആഹ് അത് ശെരി അത് ശെരി
പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡൊക്കെ കഴിച്ചൂ. ണ്ട് ഞങ്ങള് വെര്ന്ന വഴിക്ക് ബിരിയാണി മേടിച്ചു.
നിങ്ങള് പോരം കഴ്ഞ്ഞ്
അല്ല ഞാൻ വീട്ടിലാബി പോയി എർങ്ങ്യേ
എവടെ പോയായിര്ന്ന്?
തങ്ങൾ മണ്ണാട്ഫാലെ പോയാ നമ്പൽച് ഉം കഴിച്ചു കഴിച്ചു. ഞാഴിച്ചോ
ച്ച്
കുഞ്ഞമ്മ രാവിലെ വിളിച്ചാര്ന്നു. ഉം അമ്മ കടക്കുന്നു. ആഹ് ഉം ഞങ്ങളെ കഴിച്ചിട്ടു വടെ ഇരിക്കുവാ ഓഹ് ഇഞായറാഴ്ച്ചാല്ലെ ഇന്നില്ലന്ന്. ഇങ്ങക്കെ
ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടല്ലാ പോരത്തൊള്ളൂ.
ആഹ് ഓൾറെഡി ഞാ ഒരാഴ്ച നിക്കും ഇവടെ
ഉ
ആഹ് പോയി പോയി പോയി പോയി ഞാന് ഉം ഉം ഇല്ലല്ല ഞാൻ അറിഞ്ഞില്ല ഇത്രേ ഇതായോണ്ട് അതൊണ്ട് ഞാൻ ലാപൊന്നും എട്ത്തില്ല. അപ്പൊ അവനവടെ ചെന്ന്ട്ട് ലാപ്പെട്ത്തൊണ്ട് വരാന്ന് പർഞ്ഞേ
ആഹ്
ലാപ്പവന് വരത്തില്ല ഇട്ത്തൊണ്ട് വരത്തില്ല അവന് ബസ്സില് കയറ്റി വിടും. ഉം പിന്നെന്താ എന്തേ കുഞ്ഞമ്മന്തേ ഉം
അരുൺചേട്ടന്ണ്ടോവടെ അവർക്ക് മറ്റേ പ്രശ്നോയ് ല്ലെ ഏഹ് ഫുഡൊക്കെങ്ങനാ വെച്ച് കഴിക്കുവാണോ?
അവടെ ഹോസ്റ്റലാ.
അവടെ ങ്ങനെ ഗ്യാസ് ഗ്യാസിന്റെ പ്രശ്നല്ലേ?
അങ്ങനെ പ്രശ്നമായിട്ടൊന്നു ഇത് വരെ പറഞ്ഞൊന്നുല്ല ഫുഡ് വിത്ത ക്കമഡേഷന ഇപ്പോ എട്ത്തേക്കുന്ന റൂമേ അതോണ്ട് ആ അങ്ങനെ ചെന്ന് പർഞ്ഞോന്നുല്ലവര് ഫ്രണ്ടന്നും കൂത്തിലും കൂടണം ഉം
അമ്പൽത്തി പോയിട്ട് ന്നല്ലേ എപ്പോ വന്ന്?
എടിന്നലല്ലേ പോയ എന്നാ പോയെന്ന്.
ഇന്നലെ വൈകിട്ട് പോയില്ലായിര്ന്നോ ഞാൻ വിളി
ഓഹ് അത് കരക്ക്യാട്ടോ അത് കാര്യക്കട്ടയ്യാം പോയിട്ട് ഇന്ന് പെട്ടെന്ന് ഇവന്മാര് കളിക്കാ പോയായ്ര്ന്ന് ട്ടവി വന്നില്ല.
ആഹ് അവിടെ ഇന്നലെ മഴ യില്ലായിര്ന്നോ?
ഇന്നലെ ഉണ്ടായിര്ന്നു രാത്രിയുണ്ടായിര്ന്നു.
ആഹ് വർഷാജി വിളിക്കോ?
വർഷാജി രണ്ട് മുന്നൂസായി ഞങ്ങോട്ടൊന്നു വിളിക്കണം. പുള്ളിക്കരി ഇപ്പഴെപ്പഴും ഇങ്ങോട്ട് വിളിക്കും ആണോ പുള്ളിക്കാ രി നോരോ റൗണ്ടാന്ന് തോന്ന്ന്നു. കുഞ്ഞമ്മ, ഞാന്, നീയ്യ് നീയ്യ് അമ്മ അങ്ങനെ ഓരോ റൗണ്ട് അടിക്കോ
ആ തോന്ന് ന്നു പിന്നെ ഇന്നലെയാ ണെങ്കിൽ ഒരു സംഭവം ഉണ്ടായിഇവിടെ
എന്തുവാ
ഇന്നലെയാണെങ്കി ഞാൻ ഇ മഴയൊക്കെല്ലേ പ്പൊ ഈ താമരടെ ഈ തബില് കൂത്താടി വളരണ്ടാ ന്ന് വിചാരിച്ച് ഞാൻ മീനുണ്ട് അ യ് നകത്ത് രണ്ടെണ്ണം. അപ്പൊ ഓ ഒരെണ്ണത്തിൽ ഞാൻ വിചാരിച്ച് ന്ന രണ്ട് മീനോടെ കിടക്കെട്ട എന്ന് പറഞ് ഞാൻ പോയി ഇവിടെ പക്ഷെ ത്തിൽ പോയി ഇവിടെ അടുത്ത് മീൻ രണ്ടെണ്ണം വാങ്ങിച്ചൊരു വെറൈറ്റി ഒരെണ്ണം യെല്ലോയും ഒരെണ്ണം വൈറ്റും
ഗപ്പിയാണോ
അല്ല. മറ്റേ മോളീടെ സൈസ് ബ്ലാക്ക് മോളീ ടെ സൈസ് ഭയങ്കരം വലിപ്പമൊക്കെള്ളെ
അപ്പം ഇല്ലെ നെത്ത് മ മുള്ളീ ടെക്കെ കണക്കിരിക്കുന്ന സൈസ്
ആഹ്
ആ ഇത്തിരി വാലതാ അയ്നെക്കാ ട്ടി അങ്ങനെ ഞാൻ അതിനെ പിടിച്ചുകൊണ്ടി ട്ട ട്ടോ കൊറെ കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ നോക്കിയപ്പം ഇതിനെ കാണുന്നില്ല അതിനകത്ത് ഞാൻ അതിനകത്ത് കടക്കുന്ന ആമ്പലിന്റെ ഇലയൊക്കെ മാറ്റി ഇതിനെ കാണുന്നില്ല കൊറെ കഴിഞ്ഞ് ഞാൻ ഞാ വി ചാരിച്ച അടിൽങ്ങാനുംകാണും ഞാൻ പിന്നെ വീട്ടിനകത്ത് കറിയിട്ട് പിന്നെ ഒന്നൂടെഇറങ്ങി ഒന്നുടെ നോക്കി
എ ആഹ്
അന്നേരം കാണുന്നില്ല ഞാൻ വിചാരിച്ച് അയ് നകത്തന്നെയാണന്ന്‌ പിന്നേം കുറെ കയ് ഞ്ഞ് ഞാൻ ഡ്ര പോയപ്പോണ്ട് കൊറ ഉറുമ്പ്
ആഹ്
ഞാൻ നോക്കിയപ്പോണ്ട് രണ്ടെണ്ണവും കുതിച്ച് ചാടി യ്താ തോന്നുന്നു അതിനകത്ത് ത്തി ന്ന്‌ ഉറുമ്പരിച്ച് കണ്ണൊക്കെ തിന്ന് വാലൊക്കെ തിന്ന് ഗർഭിണിയായിരുന്ന് ഒ രെണ്ണത്തിന്റെ വയറൊക്കെ തിന്ന് അരിച്ച്
അയ്യോ കഷ്ടം
ഇരവശമായിപ്പോയി അന്നേരം പിന്നെ ഞാൻ ൻ മുപ്പത് രൂപ ആയിരുന്നു ജോഡി പക്ഷെ ഇനിയും വാങ്ങിക്കാം പക്ഷെ ഞാൻ ഒരു ദിവസം പോലും അത് കെടന്നി ല്ലെന്ന് ആലോയ് ക്കുമ്പോ അയ്നെ ക്കാട്ടി വെഷമം
അ അത് ഇത് അങ്ങത്തെ രീതിയിലൊക്കെ
എനിക്ക് തോന്നുന്ന്‌ അത് അങ്ങനെയുള്ള സൈസാ ണെന്നാ
ആ ഹ് ഇത് ഇപ്പൊ വെളിൽ ഇട്ടാൽ അത് ശരിയാവില്ല്യ
ശ്ശോ, അന്നേരം ഞാ അങ്ങ് ചാടിപ്പോയി മറ്റേ ചെടി വന്നായിര്ന്നോ അവിടെ
ആഹ് വന്നടി ഞാൻ നട്ട് വെച്ച ഒർണ്ണം കരിഞ്ഞു പോയി
അയ്യോ അതന്
ഉം അത് വന്നപ്പോഴേ പറഞ്ഞൊന്നു ല്ല വന്നപ്പോഴേ കരിഞ്ഞിരിക്കുവായിരുന്നു
ആണോ ഇവിടെ ഇരിക്കുന്ന സൈസല്ലേ
ഏഹ് ആഹ് ആ ആഹ് ഇവിടെ ഞാൻ മൂന്നാലെണ്ണം മേടിച്ചു അവിടെ ഇരിക് ഇത് ചില ച്ചില വെറൈറ്റി നാല് ചെടി വേടിച്ചേ അതില് ഒരെണ്ണം ഒരെണ്ണം
ആഹാ
ഒരെണ്ണം കരിയ പക്ഷെ അത് ഏതാണോ? ആഹ് ബാക്കി കൊഴപ്പല്ല
ആഹ് ഈ ഡെപ്പയോടെ മേടിച്ചോ?
അല്ല ഡപ്പയോടെ അല്ലാ ഡപ്പഞാൻ വേർ ആൾ അല്ലാതെ മേടിച്ചത്. ഫ്ലിപ്കാർട്ടീന്നല്ലാതെ ഡപ്പ മേടിക്കുവായിരുന്നു ഉും ആഹ് മറ്റേതല്ലാത് ഇൻസ്റ്റഗ്രാം പേജ്ന്ന മേടിച്ചേ
ആഹ് ആഹ്
അതിപ്പോ ഞാൻ നട്ട് വെച്ചിട്ടു മ്മി മറ്റേ സ്നേക്ക് പ്ലാന്റ് ഉണ്ടല്ലോ?
സ്നേക്ക് പ്ലാന്റ് ഇവിടെ നിപ്പോണ്ട് വേണോ?
ആ അത് ഇവിടെ ഉണ്ട്. അത് ഞാൻ വിചാരിച്ച് വരുമ്പോ കൊണ്ടുവരാന്ന് വിചാരിച്
ഇവിടെണ്ട് അത് ഒരെണ്ണം നട്ടാ മതി തുരിതുരാ അങ്ങ് കടുവോലെങ്ങാകും അത് നടുകവാണെങ്കി ചെടിച്ചട്ടിക്കത്തെ നടാവു
ആഹ് ചെടിച്ചട്ടീയിലേ നടുന്നുള്ളൂ
ഇല്ലെങ്കി സീനാ
ഉും
ആഹ് അത് പെട്ടന്ന് പെട്ടെന്ന്ങ്ങ് ഇതാവോങ്ങ്
ആഹ് ഇതല്ലേ പെട്ടന്നാവും ഉും ശെരിയ ശെരിയ നോക്കട്ടെ നോക്കട്ട? ആഹ ഇലച്ചടികൾ കൊറച്ചുണ്ട്
താഴത്തെ ഞാൻ പറഞ്ഞില്ലേ? താഴത്തെ വീട്ടില് പുള്ളിക്കാരി കു കൂട്തലും വെറൈറ്റി വെറൈറ്റി എല എലച്ചെടികളുണ്ട് ഒത്തിരി.
ഇവിടാണെങ്കി പൂവ് പൂക്കളോടാണ് താല്പര്യം എന്നാ എനിക്ക് രണ്ടും ഇഷ്ടവാ ഔഡോർ പ്ലാന്റ് ഒക്കെണ്ടല്ലോ ഇഷ്ടം പോലെ ഇപ്പം ഏ മറ്റേ ചെടി വാങ്ങി ചപ്പേ ഇല്ല ഇല്ലെ ഹോളുള്ളെ ഇല ഉള്ളെ ചെടി ഉണ്ടായിരുന്നോ?
ആഹ് ഉണ്ടേടി അത്ണ്ട് അത് കൊഴപ്പൊന്നുല്ല അത് എല്ലാഷാപ്പിങ് സാ ട്ടാവന്നെ മീൻസ് ചെറിയ വേരോട് കൂടി ചെറിയ ഇതിനകത്താ വന്നത് ഉും ചെറിയചെടി ചെറിയ ചെടിയാട്ടാവന്നെ അതിന് വലുതാക്കണം.
വലുതാക്കണംല്ലേ?
റ്റലയും ആ മറ്റേ ഓറ്റ് ട്ട ചെരിത ഒരറ്റല് ആ ഒറ്റയല ഒരു ചെടി ഒരു ചെടി പിന്നെ അങ്ങനെ ആരുന്നോ മറ്റേതും വന്ന മറ്റേ വീട്ടിരിക്കുന്നില്ലേ ആചെ ചെടിയുടെ അങ്ങനാ ഇരിക്കുന്നത്
ഇവിടെ അച് അച്ഛന്റെ പെങ്ങളെ വീട്ടിലേ അച്ഛന്റെ ആ ഏറ്റവും അനിയത്തിയുടെ വീട്ടിലിഷ് ട്ടംപോലെ ചെടിയുണ്ട് മൊത്ത ഇല ചെടിയാ അവര് പുതുതായിട്ട്പ്പ വീട് വെച്ചതാണ്. അപ്പം അവിട്ത്തെ ചേച്ചി ആണെങ്കി ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. ഇലച്ചെടി ഇഷ്ടം പോലുണ്ട്. എനിക്ക് ഈ സ്നേക്ക് പ്ലാന്റും ഈ ഇവിടെ അത്
മികച്ച അവള വീട് വാങ്ങുമ്പം ഉം ഇ എം എസ് ക്യാമ്പുകൾ ആപ്പിൾ ഇവിടെ ഉണ്ടരു മാപ്പിള്
അപ്പൊ ഓപ്പറേഷൻ കഴിയുമ്പോന്തായാലും കാണാൻ പോണം. അന്നേരം പോകുമ്പം കൊറച്ച് തപ്പി എടുത്തോണ്ടരാന്ന് വിചാരിച്ച്.
ആഹ് അഹ് അഹ് അഹ്
ഇപ്പ ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ടന്ന് പറയുന്നു. ഞാങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞ്. ഉം പിന്നെ പിന്നെന്തു വരുന്ന് സ്പെഷ്യൽ ചിക്കനായിരുന്നോ?
ബിരിയാണി മേടിച്ചായിരുന്നു വരുന്ന വഴിക്ക്.
അവിടെന്നും വെച്ചില്ലല്ലോ എല്ലാതെ?
ഇല്ല ഞങ്ങളൊരു ഒമ്പ ഒമ്പണി ഒമ്പത് ആഹ് എട്ടാം മുക്കാൽ കഴിഞ്ഞപ്പോറങ്ങി രാവിലത്തെ കഴിച്ചിട്ട്. ഒമ്പത് മണിയായപ്പം എറങ്ങി ഞങ്ങള്.
അഖിലേനേനി എപ്പോയ്ഞ്ഞി പോരുന്ന് ഇന്നലെ വന്നോ?
ഇല്ലടി ഇപ്പൊ ഒന്നര പറയാതേ ഉള്ളൂ ആഹ്
വല്ലിമച്ചിയെ വിളിച്ചായിരുന്നു രാവിലെയ പക്ഷെ വിളി
ഉം അവന് ഒന്നരായപ്പം എറങ്ങി.
പിന്നെ നിങ്ങള് സിനിമ കാണാൻ പോയോ അതിരടി?
എന്താണ്?
ഇല്ല്യാ
ല്ല ഇങ്ങള് പോയോ?
സിനിമേൽന്നൊന്നും പറയിന്നേ ഈ ഞാൻ പോയില്ല എനിക്ക് പോവാൻ പറ്റത്തില്ല എ സിയുടെ തണുപ്പ് അടി ചൂടാ ഇൻവീലർ എടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടന്ന് അപ്പറത്ത്ന്ന് അനശ്വര ചേച്ചിക്കെ പോയാരുന്നു. അപ്പൊ അവര് കണ്ട് മെനഞ്ഞാന്ന് സൂപ്പർ സിനിമയാന്ന് പറയുന്നു.
ഉം ഉം അഹ്ശരി
അതിന്റെ എല്ലാരും ഇട്ടേക്കുന്നില്ലേ.
സർഗോളം കറുപ്പ്ണ്ടെന്ന് തോന്നുന്നു.
സൂര്യയടെ
ആഹ് അതെ അതെ
ഇന്നലെന്റെരു ഫ്രണ്ട് പോയിക്കണ്ട് മറ്റേ സ്നേഹചേച്ചി പോയിക്കണ്ട്ന്നലെ ഓരോ ചേ ഏട്ടനുമായിട്ട് ബസ്സില് പോയി കണ്ട്
ഓഹോ
ആഹ് കൊട്ടാരക്കര
നല്ലലേ പോകത്തള്ളൂ. നല്ല തിയേറ്ററിലേ പോവത്തള്ളു.
നന്തോടനെ കണ്ടിട്ട് ഒത്തിരിം ദിവസായി ഞാൻ ഇപ്പ എവിടുന്നാ ഞാൻ ങ്ങാറില്ലല്ലോ ഇന്നിപ്പോ ഞാ പുതിയൊരു റെയിൻകോട്ട് മേടിച്ച് എന്റെ റെയിൻ കോട്ട് കാണാതെ പോയാരുന്നു.
അന്ന് വീട്ടി വന്നപ്പൊ കണ്ട്ണല്ലോ.
ആഹ് ശരിയാ അന്ന് വന്നപ്പോ ഉണ്ടാരുന്നു.
ആഹ്
പെട്ടെന്ന് ഇഞ് പോരുന്നില്ലയോ?
ആഹ്
സാധാരണ ഞാൻ വന്ന് കഴിഞ്ഞാ കൊറച്ച് ലേറ്റ് ആയിട്ടല്ലേ തിരിച്ചിറങ്ങുന്നത്.
ആഹ് അതെ അതെ ആഹ് പെട്ടെന്ന് അന്ന് അന്ന് ഭയങ്കര ഇതായിരുന്നല്ലോ.
അയ്യോ അത് കോമഡിയായി പോയി. എന്റെ ദൈവമേ ഞാന് അങ് പേടിച് പോയി സത്യം പറയാന്.
ഞാനും അങ് പേടിച്ചു പോയി അമ്മ വിളിച്ചിട്ട് കുഞ്ഞമ്മ വിളിച്ചിട്ട് ഓ എ ജീവന് അങ്ങ് പോയി എന്നൊക്കെ പറഞ്ഞോണ്ട്.
അതിനേക്കാട്ടി പേടിച്ചു ഇവടെ അച്ഛനും അമ്മേം കേട്ടോ.
ആഹ്
അയ്യോ ഇവര് ഭയങ്കരായിട്ട് പേടിച്ചു ഇവര് അപ്പറത്തൊക്കെ പോയിന്ന് നോക്കി എന്നാ മറ്റേ പൊന്നുന്റ ഒക്കെ വീട്ടില് ആഹ് അതുകൊണ്ട് അമ്മ പറയുവാണേ - സാധാരണ ആമ്പിള്ളേരുള്ള വീട്ടില ഇത്രേം പേടിയെന്ന്.
ആഹ് അതെ അതെ അതെ.
ഇതിപ്പം നിന്നെകൊണ്ടാ ഇവിടെ സഹിക്കാൻ വയ്യാത്തെ എന്തോക്കെ പറഞ്.
ആഹ് ഇനി സാരമില്ല ഇനി പറഞ്ഞിട്ട് എറങ്ങിയാ മതി എവടേലും.
അതാ ഞാനും വല്യ ഇതാക്കിയില്ല. പിന്നെ അമ്മ പറഞ്ഞ് വയ്യാതിരിക്കുന്നോണ്ട് രക്ഷ പെട്ടെന്ന്.
അതെ അതെ അതെ അതുകൊണ്ട് രക്ഷപ്പെട്ടു.
എങ്കി എല്ലാരേം തെരക്കിയെന്ന് പറ ശരി.
ഓക്കേടി എന്നാ ശരി.